അലോ
ഒക്കെ നല്ലത് ഉം ന്താ ഓഹ് ചോറൊക്ക തിന്ന് കെട്ക്ക ഞാന് പർഞ്ഞില്ലേ ഞാനീ വർ ഇഞ്ഞ്‌ മോനെ കൊണ്ടരാപോണം അപ്പൊ വർക്ക് ചെയ്ത് വന്ന് കൊഴ്ങ്ങി കെട്ക്ക
എഹെ രാവിലെ അൻക്ക് സാർങ്ങള് വിൾച്ച് പർഞ്ഞ സമയത്ത് ഫ്രീയായി
അഹ് ആഹ് അയ്ന അപ്പം ആഹ് രാവിലെ കൊർച്ച് സമയം ഒന്ന് ഇങ്ങനേ ച അട്ക്കളേല് ഇങ്ങനെ ഇണ്ടാവുമ്പോള്ങ്ങനെ ഒരൊഴിവ്ണ്ടാവും. ഒഴിവർഞ്ഞാല് ഒഴിവല്ല ചെറി ചെറീ പണീകള്ങ്ങനെ
അയിന്റെ കൂടെ വിൾക്കാല്ലൊലേ ഞാന് ആഹ് ഞാന് മക്കക്ക് പോകാനേ ഇണ്ടാക്കേനപ്പൊ കൂട്ടാനങ്ങങ്ങനെ ഇണ്ടാക്കേനി
ഉം ഒമ്പതേ ഒമ്പതേമുക്കാൽന് പോവും. ഒമ്പതേ അൻപതൊക്കെ ആവ്മ്പോ ഞാൻ പോവും. ഒമ്പതേ അൻപീന്ന് ട്ടിനെ നഴ്സറീല് ആക്കീട്ട് അങ്ങനെ നേരെട്ടെ പോയി. ഇന്നാണങ്കി ഞങ്ങക്ക് വേറെ സേർ വെന്നീനി അയിന്റെ മെയിനായി ട്ടില്ല ഞങ്ങള വെല്ല്യ സേറ് അതോണ്ട്ന്നെല്ലാം ഞങ്ങക്ക് നേരം വൈകി എല്ലാ ചിച്ചും കാര്യും പിന്നെ പഞ്ചിങ്ടൈമും എല്ലോട്ത്തും നേരം വൈകി എന്നും ഞങ്ങളെ ഒന്നരക്ക് വിടും ഇന്ന് രണ്ടേക്കാൽനാ വിട്ടേ
ഏഹ് ആഹ് അപ്പൊ നല്ലോണം നേരം വെയ്കില്ലേ
നല്ലോണം നേരം വൈകി അർഞ്ഞാല് നമ്മള് രാവിലെ ർഞ്ഞൊര് അങ്ങനണ്ട് പോണല്ല ഭശ് ണംകഴിച്ചാണ്ടും കഴിച്ച അങ്ങനെക്കാണ്ട് വേഗാണ്ട് പോവല്ലോ അമ്മള് അഹ് ന്നിട്ട് പിന്നാട് കൊയ്ങ്ങാ ഉം
ഒന്നും കൊണ്ടുപോകാനും പറ്റുലല്ലോ ആ സമയം അങ്ങനെയെല്ലല്ലലേ അപ്പോത്തിന്
ആഹ് ഒന്നും കൊണ്ടന്ന് ആഹ് പിന്നെ കൊണ്ടോന്ന് വെള്ളം കയ്യ് വെക്കും. ആദ്യത്തെ രണ്ടീസം വെള്ളം കൊണ്ടോയിലെയ്ന് അന്ന് അയ്ലേറെ എടങ്ങേറ് പിന്നെന്നും വെള്ളം കൊണ്ടോവും. വെള്ളേങ്കിലും കുടിച്ചാലോ യാര്ച്ചിട്ട് ഉം
മക്കള് പോയിട്ടില്ലേ?
ആഹ് മക്കള് പോയി. അതന്നെ പർഞ്ഞ് എല്ലാർക്കും കൂടി ഒരേ തെര്ക്ക് ഉം ഇഞ്ഞ്‌പ്പ വെള്ളിയാഴ്ച്ചണ്ടാവൂല. ഉം വെള്ളിയാഴ്ച്ചണ്ടാവൂലാന്ന് വിചാരിക്ക്ണ്ട്. മുഹറം പത്തായോണ്ട്
ആഹ് നോമ്പിന്റെ ലീവ്ണ്ടാവും വ്യാഴായ്ച്ചേന്നല്ലൊലേ ലീവ് ഇഞ്ഞ്പ്പൊ വെള്ളിയായ്ച്ചേക്കാരം
വെള്ളിയായ്ച്ചേണത് വര്ണ് വ്യാഴാഴ്ച്ച ഒമ്പതല്ലെ ആവൊള്ളൂ വെള്ളിയായ്‌ച്ചേണ് പ
ആഹ് കലണ്ടറ്‌ല് ആഹ് കലണ്ടറ്‌ല് വെള്ളിയാ ഴ്ച തോണെ അല്ല വ്യാഴായ്ച്ചേന് അപ്പൊഞ്ഞ് വെള്ളിയാഴ്ച്ചക്ക് അത് അങ്ങനെയ്ക്കാരം
ഇവട്ത്തെ കലണ്ടർലൊക്കെ വെള്ളിയന്നേണ് അവധി കൊട്ത്തത് മുഹറം പത്ത് വെള്ളി ഉം അയ്ലൊക്കെ വെ വെള്ളി അത് അതെന്താച്ചാല് ഈ മദ്രസ് ന്നൊക്കെ കിട്ട്ണ കലണ്ടറ്ണ്ടല്ലോ. അർബി മാസം അങ്ങനാക്കിയണ്ടെന്നേണ് വന്നത് ഉം ഉം
ആഹ്
അയ്ലങ്ങനേണ് വന്നത് അപ്പൊഞ്ഞ് വെള്ളിയാഴ്ച്ചന്നെയാവും ഒഴിവ്ണ്ടാവ അങ്ങനെന്നെയാണല്ലോ എട്ടാണല്ലോ ബുധന് വ്യാഴം ഒമ്പതല്ലെ ആവൊള്ളൂ വെള്ളി പത്ത് അങ്ങനാവുമ്പ ഞങ്ങക്കും വെള്ളിയാഴ്ച സ്കൂള് അല്ല ഇവ്ടെ സ്കൂള്ല്ലാത്ത ദിവസാണ് അപ്പൊ ഞങ്ങക്കുല്ലാഞ്ഞാല് അ ത്രീം നന്ന് അല്ലെങ്കി മക്കള് വീട്ടില്ണ്ടായിക്കാണ്ട് അമ്മള് പോമ്പളെയ്
ആഹ് ഓര് അങ്ങനെണ്ടയയിട്ട്ണ്ടോ ഇത് വരെ ഒറ്റക്കായി പോയിട്ട്ണ്ടോ?
ആഹ് വല്ല്യ മോക്ക് മോന്ണ്ടാവ്ണേന് പ്രശ്നല്ല ചെർത്ണ്ടാവുമ്പളാണെയ് ഓന് അമ്മള് പഠിക്കണോട്ത്ത്ക്ക്പ്പൊ കൊൺ മക്കളൊന്നും കൊണ്ടാവാൻ പറ്റൂലല്ലോ.
പറ്റൂലല്ലൊ
പിന്നാണെ കൊണ്ടോവാൻ പറ്റിയ സ്ഥലും അല്ല എന്താച്ചാല് നമ്മളെ വർക്ക് അങ്ങൻത്താണല്ലോ നമ്മള് സൂചിം നൂലും മിഷീനൊക്കല്ലേ.
അങ്ങനെക്കെയല്ലേ അപ്പൊ
ആഹ് ആഹ് അപ്പ മ്മള് വർക്ക് അങ്ങനെ പഠിക്ക്മ്പോ ഓലെന്നും കൊണ്ടോവാ പറ്റൂല.
പറ്റൂലയ്ന് അപ്പ പിന്നെ ഒര് വീട്ട്ത്തന്നെ
മിസ്സ് പർഞ്ഞതങ്ങനേണ് ഞങ്ങൾത് ഗവൺമെന്റിന്റെ കീഴിക്കൂടേണ്
ആഹ്
അപ്പ പർഞ്ഞ് ഗവൺമെന്റ് ഒഴിവിനൊക്കെണ്ടാവല്ണ്ട് നോക്കട്ടേന്ന് പർഞ്ഞ്ണ്.
ഉം അവ്ടെങ്ങനെ ഫീസൊക്കെ ഇങ്ങള് പഠിക്ക്ണോട്ത്ത്?
ഇത് പഞ്ചായത്തിന്റെ തില് വരാണ്.
ആഹ് അങ്ങൻത്തതാണ്ലേ അയൽകൂട്ടം വഴി വര്ന്നതാ?
ആഹ് അപ്പമ്മക്കൊന്നും അറിണ്ട ഉം ഉം
പോയി കൊട്ത്താ മതിലേ അങ്ങൻത്തതല്ലേത്?
ഉം മൂന്ന് മൂന്നര മാസത്തെ മൂന്ന് മൂന്നര മാസത്തോളൊക്കെണ്ടാവും ലീവാകാൻ പാടില്ല. ത്രൊള്ളു ഒര് ദിവസം ഞമ്മള് ലീവ്ട്ക്കാൻ പാടില്ല അസുഖായിട്ടും വേ ള്ളതായിട്ടും ഒന്നായിട്ടും കാര്യല്ല കാരണം ലീവ്ട്ത്തിണ്ടെങ്കി അമ്മക്കന്നേണ് അയ്ൻ്റെ റിസ് കറിയ ഇന്ന്ട്ക്ക്ണ സി നമ്മക്ക്ന്ന് പഠിപ്പി പഠിപ്പിച്ച് തര്ന്നത് നാളെ ഞമ്മള് ചെന്ന്ട്ട് പഠിപ്പിച്ചെര്ണം പർഞ്ഞ്ട്ട് കാര്യല്ല അതങ്ങൻത്തതാണ് എല്ലാർക്കൊരേ പോലെ പഠിപ്പിച്ചൊട്ക്കാണ്. പിന്നമ്മക്കായിട്ട് വേറൊന്ന്ട്ക്കാന്ന് പറിമ്പ അതോൽ
അതൊരു ബുദ്ധിമുട്ടാണ് ഇണ്ട് ഉം ആഹ് ഇന്റെമ്മിം പോയിനങ്ങനെയ് അത് മ്മാക്കൊരു മാ ഒരു മാസൊള്ളേയ്ന് തോന്ന്ണ് ഒരു മാസൊന്നര മാസൊക്കെ അപ്പത് ഇങ്ങനെ പഞ്ചായത്തിന്റെ കീഴിത്തന്നേണ് അപ്പ ഓൽക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നി നാലണി നാലര വരെണ്ടേനി സ്കൂൾക്ക് ടൈം അങ്ങനെയ് ചോറൊ കൊണ്ട് പോകും അങ്ങനെ ഒപ്പം മ്മാക്ക് അയ്മാ ക്കുമ്പ കൊഴപ്പല്ല ഞങ്ങള് കുട്ട്യളെ ചെർതല്ലല്ലോ ഞങ്ങളെല്ലാരും വല്യതാണ് ആങ്ങളള്ളത് ഒൻ്റേ തന്നെ പഠി ക്കാബോയോട്ത്താണ് പിന്നെ ഇപ്പള്ളത് ഇപ്പാക്ക് ഉച്ചക്ക് ഉള്ള ചോറൊക്കെ വെച്ചച്ചിട്ട് അങ്ങനെ പോകും. അപ്പ പിന്നെ കൊഴപ്പല്ലേനി
എങ്ങനെ മസ്‌ക് ഇമ്മടിക്ക് അട്ക്ക്ണ ആളാ?
അല്ല ഇമ്മാക്ക് കൊർച്ചൊക്കെ ഞമ്മള് ഇങ്ങനെ ഞമ്മളതൊക്കെ ഇങ്ങനെ അടിച്ചാന അർഞ്ഞീനി അപ്പം പിന്നെ അങ്ങനെ പോയതോണ്ട് കൊർച്ചും കൂടി അർഞ്ഞ് അങ്ങനെ അവടെ
ഇങ്ങട്ട് പ്പ ഇപ്പ ചെയ്യ്ണ്ടോ?
ഏയ് പ്പ ഇമ്മാക്ക്ള്ള ഇമ്മാൻ്റതൊക്കെ ഇമ്മാക്കന്നെ ധൈര്യായിട്ട് പഠിച്ചാൻ കഴിയും. ആദ്യം പിന്നെ ഞങ്ങള് ഈ ഞാനും ന്റെ താത്തക്ക് എഹ് ഏഹ് ന്തത് പഠിച്ചതേനി ഞാനൊരു മാസ് ട്ടിണ്ട് ഇന്റെ താത്ത പിന്നെ ഫുള്ള് പഠിച്ചതാണ് അപ്പോ അങ്ങനെ ഞങ്ങള് പഠി ച്ചാല് ഞങ്ങള് ഞാൻ വെട്ടി കൊട്ക്കലേനി മ്മാക്ക് അഹ് മാക്സിയും ക്കെ അങ്ങൻത്തത് ഞാൻ വെട്ടി കൊടുക്കും ഇപ്പം തന്നെ ചുരിദാറും ഇമ്മാൻ്റെ അങ്ങനെ ഇതായി കൊട്ത്താ ഇമ്മന്നെ അട്ച്ച് പ്പം. ഒറ്റക്ക് അട്ച്ചല് തൊടങ്ങി ആദ്യം പിന്നെ ഇമ്മാക്ക് ഒരു ധൈര്യം കിട്ടിയിട്ടില്ലേനി.
അങ്ങൻത്തേലൊക്കെ പോയാള്ളത് അതാണേ നമ്മളെന്നെ ചെയ്തോളും.
ചെയ്തോളും അതാണ് പേ പിന്നെന്നാ കൊർച്ചും കൊർച്ച് അറിണോര്ക്കാണെങ്കി നല്ല ഉപകാരാണ് കൊറേ മോഡലും തന്നെ ഓര് പഠിപ്പിച്ച് തരും.
ആഹ് ഞാനിപ്പ അത് ചാരിച്ചിട്ടാണ് ഞാനും തന്നെ എർങ്ങിയത് ഇൻക്ക് അടിക്കാൻ ക്കെ അറിയ ഞാന് ന്റേത് ഒക്കെ വെട്ടി ഇന്റേതൊക്കെ ഞാൻ അടിക്കും പൊർത്ത്ക്ക്ല്ലെങ്കിലും അടിക്കല്ണ്ട്. ന്നാ ഞാ അവ്ടെ പോയാല് ഈ എംബ്രോയ്ഡ് വർക്കിനെ പറ്റിട്ട് ഇൻക്കൊരു ഐഡിയല്ലെനി. അത് അതിലുണ്ട് ബില്ല് എടുക്കാറില്ലെന്ന് ഞൻ ടൈലറിന്റെ ഇതിന് അളവ് അങ്ങനൊ ഒക്കെ വെട്ടി എട്ക്കാന്നുള്ളതില് പോയത് അപ്പോ അവി പ്പളാണ് ഫസ്റ്റ് അതാണ്ന്ന് പറഞ്ഞത് ഉം അപ്പൊ അത് പഠിച്ചത് അതിന് പറ്റാറില്ല അത് പഠി ച്ചോണ്ട് എന്താ വെച്ചാല് നമ്മള് നമ്മള് ചുരിദാറ് പോലെ നമ്മള് വെക്കൂല പക്ഷെ എന്നാലും നമ്മക്ക് നോക്കി നോകാം
ഞാ ഞമ്മക്ക് നീ വെറുതെ വേണെങ്കി കുട്ടികൾക്കൊക്കെ അങ്ങനെ വെറുത ഒരു
അ് ഇനിയിപ്പോ ഞമ്മക്ക്ന്നെ പ്ലെയിൻ ആയിട്ടുള്ള തുണിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലേ ഇപ്പം നമ്മള് ചിത് നമുക്ക് ചിത്രം വരക്കാൻ കഴിയണില്ലെങ്കിലും ഒട്ട് ട്ടിക്കണ ചിത്രം ഉണ്ടാവും ഒട്ടിക്കാൻ പറ്റ മിൽ സ്കെച്ച് വെച്ചാണ്ട് ഒട്ട പറ്റിക്കാണ്ടാവ അതിനൊക്കെ നമുക്ക് നല്ല അത് ഇങ്ങനെ വെച്ച് കൊടുക്കാം
ആഹ് കൊടുക്ക അങ്ങനെയൊക്കെ ഉപയോഗം ഉണ്ട് നല്ലത് തന്നെയാണ് പഠിച്ചു കിട്ടിയാലൊക്കെ ഞങ്ങൾക്കൊന്നും ഇപ്പോ ആയി ഇങ്ങൾക്ക് പിന്നെ എന്നാ രണ്ട് മണി വരെയൊക്കെണെങ്കിൽ നല്ലതന്നെയാണ് ഒരു സ്കൂൾക്ക് കുട്ടികളെ പറഞ്ഞയക്കാന് വരവായാമതി വിരവ് പിന്നെ ഓര് വരുമ്പോത്തന്നെ വരുല്ലോ
ആ അത് പറഞ്ഞു കണ്ടാണ് ഇത് രണ്ട് ടൈമ് ഇണ്ട് അവിടെ ഒന്നര റ്റൂ നാലര ഉണ്ട് ആ ഒന്നര റ്റൂ നാലര ഈ നാലരേത് ചിലത് അഞ്ചേകാലൊക്കാവും കഴിയെണ്ടിയാണ് അപ്പൊ ഞമ്മളെ മക്കളൊക്കെ എന്നാൽ ഇന്റെനനുസരിച്ച് എന്റെ നൈസറിതതൊക്കെ പറഞ്ഞാല് മൂന്നര ആകുമ്പോ വരും അപ്പൊ ഈ മൂന്നരക്ക് വന്നാ പിന്നെ നമ്മളില്ലാഞ്ഞ അതിൻ്റെ വിചാരം അവിടെ ഇമ്പടെല്ലോ ഉം ഓള് അവിടെ ഇമ്പടെക്കെ കോടി വെള്ളമൊക്കെല്ലേ
ഉം പേടിയാണ് കുട്ടികള് ഒറ്റക്ക്ന്ന് ഇട്ട് പോകാനും പേടിയാണ് ഇന്നീ വരുന്ന കുട്ടികള് ഇപ്പലെ രാ ഞാന് എന്താ ഇല്ലാത ഞാന് ഇല്ലാതുപോന്ന് കുലാബിലാ സ്കൂള് ഉള്ള സമയത്തൊക്കെ നമ്മള് പോകുമ്പോഴും വരുമ്പോ നമ്മള്
ആഹ അത് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ രാവിലത്തെ ടൈമിംഗ് ഞമ്മള് ഇപ്പോ രാവിലെ പോണ കൊറച്ച് എത്ര റിസ്ക് എടുത്താലും വേണ്ടില്ല. മക്കളും എല്ലാവാരും ഉളള സമയത്ത് ഇങ്ങോട്ട് എത്തിയാല് അതാവും നന്നാവുആന്ന് വിചാരിച്ചു പിന്നെ അത് മാത്രല്ല ഇപ്പം നമുക്ക് സ്കൂളിൽ മീറ്റിങ്ങും കാര്യവുണ്ടെങ്കിൽ അതിനൊക്കെ പങ്കെടുക്കാം മറ്റ് ഉച്ചക്കാവുമ്പോ അതിനൊന്നും പറ്റൂല്ല ആ സമയത്തിന് ഒന്നും നീ ഇറങ്ങൂലല്ലോ
ആഹ അതന്നെ
അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒരു കൈ തൊഴിലോ എന്തങ്കിലൊക്കെ പഠിക്കണം
നല്ലതാണ്
ഇതൊക്കെ ഞമ്മക്കറിയാം ഈ ടൈലറിങ്ന്ന് പറഞ്ഞാല് ഇതൊക്കെ എന്നൊക്കെ ഉള്ളതാ കാരണം അത് ഈ അടിക്കല് പറഞ്ഞാൽ തീരുന്നില്ലല്ലേ വേറെ നമ്മള് തുടങ്ങുകയാണെങ്കിൽ ചെലപ്പോ അത് നിർത്തു ഒക്ക ചെയ്യും ഇത് ന്ന് പറഞ്ഞാല് ഒന്നുല്ലെങ്കിലിലും ഒരു മാക്സിയെങ്കിലും അടിച്ച് നമ്മക്കൂട അടിക്ക അത് എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും
ഉണ്ടാവും നമ്മുക്കുള്ള സാധനം പുറത്തൊക്ക ഇല്ലെങ്കിൽ തന്നെ നമ്മക്കൊന്ന് കയറിയാലും എന്താക്കിയാലൊക്കെ നമ്മക്ക് അടിച്ചുണ്ടെ നമ്മളെന്റെ പഠച്ച് നമ്മക്കെന്നെ മെഷീൻ വാങ്ങാം അല്ലെങ്കിൽ അതൊരു ഗതികേട് തന്നെയാണ് എന്നിട്ട് ഇതിനെ ഇങ്ങക്ക് പൈസ എന്തങ്കിലും കിട്ടോ വണ്ടി കൂലി വണ്ടി കൂലി ആണെങ്കിലും
ഇല്ല നമ്മള് പോയി പഠിക്കുവല്ലേ നമ്മള് പൈസ ചിലവാക്കി
ആഹ ആ അല്ല എന്റെമക്കൾക്ക് അങ്ങനേനു വണ്ടി കുലിക്കും ഓല് പൈസ കൊടുക്കും പഞ്ചായത്തിന്റെ നീന്ന് തന്നെ കിട്ടും പിന്നെ ഭക്ഷണത്തിന് ആ ഭക്ഷണത്തിനുള്ളതും പൈസ കിട്ടും അങ്ങനെ ഓൽക്ക് ഇങ്ങട്ട് കിട്ടിപ്പോ അങ്ങനെ കിട്ടല് തുടങ്ങി പിന്നെ വൈകുന്നേരം ചായ രാവിലെ ചായ അതൊക്കെ ഉണ്ടോർക്ക് അങ്ങനെ ഇണ്ടായിരുന്നു എങ്ങനെ ഓരോ ബ്ലോക്ക്ണ്ട് ആ അവർക്കു ഇങ്ങെ ടൈമില് കി ട്ടിന്നിയെ ആഹ് ഇത് രാവിലത്തെ ചായ പത്ത്മണിക്കൊ എപ്പള്ളോ ചായ ഉണ്ട് അതൊ ഇനി നാലുമണിക്കാണാവോ. നാല് മണിക്കല്ല പത്ത് മണിക്കാണ് അപ്പൊ അതും കിട്ടീനി അയ്ക്കുള്ള കടിയും ചായ അവിടുന്ന് കിട്ടും എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനെ ഓരോ എന്താലും കൂട്ടത്തിന്നോ പഞ്ചായത്തിന്നോ അങ്ങനെഓക്കെയാണ് എത്ര ആള്
ഉം ഇത് അയിന്റെ കീഴിലൊക്കെ തന്നെയാണ് വന്നത്. ജെ. എസ് എസ് പറഞ്ഞ ഒരു ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഇതിലാണത്
ആഹ് അത് ഇതിന്റെ കുറിച്ച് അറിയില്ല അതും തന്നെ ഇത് ഒരു ഇടുന്ന ഒരു ടീച്ചറ് കുറച്ച് ദൂരത്തുള്ള ടീ ച്ചറെ കോഴിക്കോടോ അവിടുന്നൊക്കെ വരുന്ന ടീച്ചറായിരുന്നു അങ്ങനെ ഇവിടെ അടുത്തോന്നുഉള്ളതൊന്നും അല്ലെനി അപ്പ പിന്നെ അങ്ങനെ
ഇതൊക്കെ പഠിച്ചാല് നമ്മക്ക് തന്നെയാണ് കാര്യം നമ്മുക്ക് പോകാൻ മടി ച്ചിങ്ങനെ നിക്കണെങ്കിൽ അങ്ങനെ നിക്കാ പിന്നെ നമ്മക്കൊക്കെ നമ്മടെ കാര്യ നമ്മ ക്കെന്തെങ്കിലും ഒരു കഴിവൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മള് എടുക്കണില്ല്യന്നുള്ളു.
എട്ക്കൂല അങ്ങനെയാണെ ഞ ഞങ്ങളെ അവിടെയും തന്നെ ഇപ്പോ ടൈലറിംഗ് കാര് പിന്നെ ഒരുപാട്ണ്ടാവും പിന്നെ ആരും അങ്ങനെ എപ്പോഴൊന്നും കിട്ടൂല പുറത്ത് നിന്നൊന്നും കിട്ടണത് പ്രതീക്ഷിക്കണ്ട എന്നാലും ഞമ്മക്കുള്ളത് ഞമ്മളത് അടിച്ചാ
നമ്മളത് അടിക്കാഞ്ഞിപ്പം പുറത്തുന്ന് പുറത്തു നിന്ന് കിട്ടും എങ്ങനെയെന്നോ കടക്കാരോട് ചോയിക്കുക എന്നിട്ട് എന്താ വച്ചാ യൂണിഫോമിന്റെ ടൈമ് അയിലൊക്കെ നമക്ക് കിട്ടും കിട്ടാതെ വീട്ടിന്ന് ചെയ്ത് തരാന്ന് പറഞ്ഞാൽ മതിഎല്ലാടെ കടെ വന്ന് അടച്ച് തരുല്ലവീട്ടീന്ന് ആത്ര ചെയതു തരാന്ന് പറഞ്ഞാ മതി
അങ്ങനെ പറയേണ്ടി വരും അങ്ങന അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും നമ്മള് ആ അല്ലെങ്കിൽ പിന്നെ നമ്മള് ഏന്തെങ്കിലും കടകൾ ഇങ്ങനെ ഉണ്ടാകുമല്ലോ ടൗണും
ആ കടകൾലൊക്കെ ഉണ്ടാവ്വേ കടകൾ നമ്മൾ അന്വേഷിക്കുമ്പോ നമ്മുക്ക് കിട്ടും ഞാ നമ്മക്ക് നമ്മളത് സ്ത്രീകൾക്കായിട്ടുള്ളൊരു വരുമാനമെന് അല്ലാതാ പുരുഷന്മാര് വരുമാനം തരാഞ്ഞിട്ടല്ല നമ്മളെ കയ്യിൽ പൈസാന്നില്ല നമ്മക്കൊരു സമ്പാദ്യ ഒന്നില്ല ആ ഒരിതാണ്
ആ ഒരിതാണ് അയിപ്പ എന്നും ഓലോട് ചോദിച്ചപ്പോളുന്ന് ആഹ് ആഹ്